ഹലോ.
ആഹ്
കേൾക്കുന്നുണ്ടാ
ആ കേൾക്കുന്നുണ്ട്.
എന്തുണ്ട് വിശേഷങ്ങള്?
നല്ല വിശേഷം.
ഇവിടെ മഴ തന്നെ രാവിലെ തന്നെ മഴ ഉം
ആഹ് ഞാനും അടുക്കള അ മഴണ്ട് നല്ല മഴല്ല അപ്പൊ വാർപ്പിന്റെ മുകളിലേ നല്ല ഒരാഴ്ചയായിട്ട് നല്ല മഴയായിരുന്നു.
ആഹ് വെള്ളം കെട്ടി കെടക്കുന്നോ
ആഹ് എല അവിടെ പ്ലാവും മാവിൻ്റെ എലൊക്കെ അങ്ങോട്ട് ചായുന്നുണ്ട്. അപ്പൊ ഈ മഴണ് കഴിഞ്ഞിട്ടണത് കോരി എടുക്കണം വിചാരിച്ച്ങ്ങനെ നിക്കെരുന്നു ഇനിപ്പെന്ന് ഇന്നൊരു കൊറവുണ്ട് മഴക്ക് അപ്പത് എടുക്കട്ടെ വിചാരിച്ച്ങ്ങനെ നിക്കേര്ന്നു
ആഹ് അത് ഇന്ന് വെള്ളം കെട്ടി നിന്നാലേ ട്ടറസിനത് കേടാണ്
ലെറങ്ങി ചോർ ഉച്ചവരേയ് ആഹ് ആയിരം ഉം അപ്പൊ ഒരു സ ഒരു ഭാഗത്തക്ക് ഇങ്ങട്ട് കൂടി വരും എല എല്ലാം കൂടി ആ സ ഒരു സൈഡിൽക്ക് മരൊന്ന് അവിടെണ്ടോ
നമുക്ക് ഇങ്ങനത്തുള്ള പ്രശ്നണ്ട് നമ്മള് ടെറസിൻ്റെ മോളില് അങ്ങ് ഷീറ്റ് ഇട്ട്.
അതെ ആഹ് അപ്പൊ കൊഴപ്പില്ല ഞമ്മള് കൊമ്പൊക്കെ വെട്ടികൊടുത്തായിരുന്നു മാവിന്റെയൊക്കെ.
അഹ് ആഹ് അപ്പെള് പിന്നെ വീടിനും സേഫ് ആണ് നമുക്ക് തുണിയൊക്കെ ഒണക്കാം ഇങ്ങനെ
ആഹ് അതെ അതെ.
ആഹ് പിന്നെ അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങളൊക്കെ പറക്കി മേളി കൊണ്ടു വെക്കാം.
ആഹ് മോളില് കേറി
മോളില് കേറി പോണം ല്ലെ ആഹ് മോളില് കേറി പോണം നമുക്ക് താഴെ റൂമ് കൊറവാണ് അപ്പം അത് അത്യാവശ്യള്ള സാധനൊക്കെപറക്കി മേളില് കൊണ്ട് വെക്കാം
ആഹ് നമ്മള് ബാക്കിലാ ഷീറ്റിട്ടിരിക്കണെ വീടിന്റെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും പറയും അതേ നിങ്ങക്ക് മേൾള് ഇട്ട്ക്ക്‌ണെങ്കി ചോർച്ചയ്ക്കും
ആഹ് വീടിന്ന് ഏറ്റവും നല്ലതാ ഇപ്പഴത്തെ ചൂടിനും ഇപ്പളത്തെ ചൂ ചൂടും കൊറയും ഒണക്ക സമയത്ത്. ആദ്യം ഇടുന്നൊരു ചെലവേ ഉള്ളു പിന്നെ നമ്മക്കതൊരു ഗുണായിട്ടന്നെ തോന്നുന്നത് ഉം തുണിയൊക്കെ ഒണക്ക സമയത്തായതും കൊണ്ടിട്ടല്ലാ ചൂട് ഷീ ഷീറ്റിൻ്റെ ചൂടുതട്ടി തുണിയങ്ങ് ഒണങ്ങിക്കോളും ഇടണ്ട ഇനി അടുത്ത പ്രാവശ്യാവുമ്പഴത്തിന് അതൊന്ന് നോക്ക്
ആഹ് അതെ അതെ ഷീറ്റിടണം ഇതിങ്ങനെ ഇപ്പം നനവ് ചെറുത് നല്ല മഴയാവുമ്പം ചെറിയൊരിതിങ്ങനെ നനവ്
ആഹ് ഈർപ്പം പിടിക്കും ഈർപ്പം പിടിക്കും പായല് അമ്മടുത്തെ ഈ കാലാവസ്ഥയ്ക്ക് പെട്ടെന്ന് പായല് പിടിക്കോലോ ഇങ്ങനെ മഴ മഴ തൊടങ്ങിയ പിന്നെ ഇങ്ങനെ അങ്ങ് ചെന ചെന പെയ്തൊണ്ടിരിക്കത്തില്ലേ ആഹ് എന്നിട്ട് പെട്ടെന്ന് പായല് പിടിക്കും നമ്മളും അത് കാരണ ഇട്ടത് ഇടുന്നില്ലാന്നൊക്കെ വിചാരിച്ചിരുന്നതാ പിന്നെ ഇട്ട് കഴിഞ്ഞപ്പം വിചാരി നേരത്തെ ഇത്
ആഹ് അതാണ് നല്ലതാണ് അപ്പൊ ഞാന് ഞാന് അല്ല പിന്നെ ഹസ്ബന്റ് വിളിച്ചപ്പോ പറയുന്നുണ്ട് വാ വാർപ്പിന്റെ മേലെ എല ഇണ്ടോ ഇല്ലാന്ന് പറഞ്ഞ് ഞാന് ഞാൻ എന്താ മഴ ആയത്കൊണ്ട് അങ്ങട് കേറാൻ പറ്റീട്ടില്ല
ഓഹ് അപ്പൊ നിങ്ങള് തുണിയിടാനാണ് ഞങ്ങളെപ്പഴും താഴെ സ്ഥലം കൊറവായോണ്ടേയ് മൊകളിലോട്ടാണ് എപ്പഴും തുണിടാനായാലും എല്ലാം പോവുന്നത് അതുകൊണ്ട് നമ്മള് എപ്പഴങ്ങനെ ശ്രദ്ധിക്കും
ക്കാനേ മ ഡി അതാണ് എനിക്ക് ഇഷ് ഇനിപ്പോ ആ നിർത്തിക്കേട് കൊണ്ട് എന്തേലും ആവശ്യം ഇണ്ടെങ്കിലോ വാർപ്പിന്റെ മോളക്ക് കയറാൻ സ്റ്റർ കേസ് കേയറാൻ തന്നെ മടിയാ ഞാന് ഓർക്കെ ഈ ര രണ്ട് നില വീടുള്ളവരൊക്കെ ഇത് എത്ര തവണ അറങ്ങികേരണം
നമ്മളങ്ങ് സെറ്റ് ആവൂട കേറി കഴിഞ്ഞ ആദ്യം നമുക്ക് മടിയ കേറുന്ന കേറി കേറി കഴിയുമ്പോ അങ്ങോ ഒക്കെ ആകുബത്തേക്കും എനിക്ക് എനിക്ക് പൊതുവേ സ്റ്റാപ്പക്കറിയ കാല് കഴപ്പുള്ള ആളായിരുന്നു ആഹ് പിന്നെ ഇതങ്ങ് കേറി ശീല താഴെ ഏ സ്ഥലം കുറവല്ലേ ഇപ്പൊ നമ്മളെല്ലാത്തിനും മേളിലോട്ടാ ആശ്രയിക്കണ്ത് അങ്ങനെ കേറി കേറി അങ്ങ് സെറ്റായി ഇപ്പം കേയറിയില്ലെങ്കിലേള്ളൂ ആഹ് നമ്മള് കേറി നോക്ക് രണ്ടു ദിവസേ ഉള്ളൂ ഈ കാല് കഴപ്പ് പിന്നെ അതങ്ങ് മാറും പിന്നെ നമ്മളങ് സെറ്റാകും കറില്ലെങ്കിലേള്ളു ബുദ്ധിമുട്ട് ഞാനിപ്പം ഇതൊണ്ട് അത്യാവശ്യം ചെടികളൊക്കെ ഇരിപ്പുണ്ടവിടെ
ആണോ വാർപ്പിന്റെ മോളിലല്ലേ
ആഹ് അത് മോള് ഈ കറ്റാർവഴ അങ്ങനെ അധികം വെയില് ഉള്ളണ്ടാത്ത ചെടിക്കളൊക്കെണ്ട് ആഹ് ഷീറ്റിന്റെ അടിയിലിരുന്നോളും ആഹ് വെള്ളം കൊണ്ടൊയിക്കും ആഹ് കറ്റാർവാഴ കെയ്റ്റിവെക്കണം അല്ല ഇതിനൊക്കെ എത്ര ആ വെള്ളം അതിനേറ്റം വെള്ളം കുറവുള്ളത് കുറച്ച് മതിയല്ലേ
ആ കറ്റാർവായക്ക് വെള്ളം വേണ്ടല്ലേ
വേണ്ട വെണ്ട അത് ഇഷ്ടം പോലുണ്ട് അതിന് വലിയ വെലൊന്നും വേണ്ട നമ്മുടെ അകത്തും വളർത്തുന്നതല്ലേ അതൊരു ബക്കറ്റിനകത്ത് വെച്ചതാ അതിപ്പോ നരയ്യെങ് യി, ഇപ്പൊ അങ്ങ് രസവ അത് കാണാനും ഇത് തലയിലൊക്കെ തേക്കന്ന് പറഞ്ഞാണ് നമ്മള് ചെയ്തത എന്താ വേറെ വെലോരോം വീട്ടി കിട്ടിയത് നമുക്ക് ഭയങ്ക താൽ
അതെ വേറള്ളോരെ വീട്ടിൽ കാണുമ്പോ കറ്റാ കാനും കറ്റാർവാഴത് ഏ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചപ്പോ അതുപോലെ മൂ മൂന്നാല വീട് നല്ല ഇഷ്ട് അത് പോവൂല്ലല്ലോ ഇണ്ടായിക്കഴിഞ്ഞ പിന്നെ ഉം എവിടെ തലേലുല്ലാ ഇപ്പൊ മുഖത്തുല്ല ഒന്നുമല്ല അതങ്ങനെ നോ
അല്ല നമ്മളൊരു ക്രീം മേടിച്ച അതിനകത്ത് എഴുതിയേക്കുന്ന അലോവേരാ ജെൽ ഇത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലോവെരതെന്നെ ആഹ് നമ്മള് കടയിപ്പോയത് ക്രീം പക്ഷേ നല്ലതാന്ന് പറയും അലൊവെര മുഖത്ത് രാവിലെ തേക്കുന്നത് നല്ലതാ നല്ല ഫ്രഷായിട്ടിരിക്കുവെന്നൊക്കെ പറയും രാവിലയാമ്പോൾ നമുക്ക് അത് മെനക്കെടാൻ തോന്നത്തില്ല വീട്ടിലുണ്ടായേണ്ടാ
അതാണെ മടിയാണ് ഇണ്ടായൊണ്ടണെ അത് നമ്മളെ വീട്ടിലില്ല വേറെ വീട്ടിലകും ആവൂ അതൊരു കഷ്ണം കിട്ടിരുന്നെങ്കി
പക്ഷെ അതിന്റെ തേക്കുമ്പോഴേ അത് അദ്യമേ എന്തന്ന് ആഹ് കണ്ടിച്ച് ആഹ് കറ കളഞ്ഞിട്ട് തെച്ചാ ചോറിച്ചിലൊന്നും വരത്തില്ല
ആഹ് ആഹ് ഒരു യെല്ലോ കളറ്ല്ലേ
ആഹ് യെല്ലോ കളറ് ഇച്ചിരി നേരം ഒന്ന് വെട്ടിയിട്ട് കുത്തി വെച്ചിരുന്നാലും മതി അല്ലെ വെള്ളത്തിനകത്ത് കു കുത്തിവെച്ചതി പക്ഷെ എന്റെ മോൾടെ തലെ നേറെയും താരനായിരിന്ന് രണ്ട് പ്രാവശ്യം രണ്ട് ദിവസം അടുപ്പിച്ച് അടുപ്പിച്ചിത് ഒ ഒരു ദിവസം ഒരു ദിവസം ഇട്ട് തേച്ചപ്പോ നല്ലയായിട്ട് താരൻ പോയി പക്ഷെ എനിക്കത് അനുഭവ
ആണോ എങ്ങനെ തേച്ചേ എന്റെ മോളെ തലേലുണ്ട്
ഞാനത് മിക്സ് അതിൻ്റെ ജെല്ല് എടുത്തിട്ട് മിക്സിയിലിട്ട് നാലൊല്ലെന്നു അടിച്ച് അടിച്ചിട്ട് ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പതപ്പിലിങ്ങനെ തേച്ച് പിടിപ്പിച്ച് ആഹ് പക്ഷെ എനിക്കത് കറക്റ്റ് ന്റെ അനുഭവമാണ് നമ്മള് അവര് തടുക്കുവ നമ്മള് അവര് അവരോര് കാണത്തിലല്ലോ അവരോരെ തലയിലെ ഡാൻഡ്രഫ് നമ്മളിങ്ങനെ പിടി ച്ച് നോക്കിപ്പ നിറയങ്ങ് ഏ താരനായിട്ടിരുന്നേ അതിങ്ങനെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ തേച്ചു കൊടുത്ത അങ്ങ് മാറും
ആണോ എന്നാ അതെന്ന് തേക്കണം മക്കള രണ്ടു പേരുടെ തലയിലും ഉണ്ട്
ആഹ് ഒരു ശകാലം വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട്
ഉം
തേച്ച് പിടിപ്പിച്ച ശേഷം നല്ല സുഖം തേച്ച നല്ല തണുപ്പുവാണ് ശരി തലയ് റ്റി ഒരു സുഖവാണ് നല്ലൊരു ആഹ് തേച്ച് ഒര അരമണിക്കൂർ കഴിയുമ്പ അങ്ങ്
ആഹ് ശരില്ലേ എന്റെ തലയിലില്ല മക്കളെ രണ്ടു പേരു തലയിലും ഉണ്ട്
ആഹ് ഇത് പഠിക്കാൻ പോന്ന മക്കട തലയിൽ കാണുവല്ലേ ഹ് അങ്ങനെ തേച്ചാ മതി ഇങ്ങന അന്നേരം മോള് പറയുന്ന് അമ്മാ എൻ്റെ തലയില് മൊ നിറയെ നര താരൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ താരൻ ട്രീറ്റ്മെന്റ് എടുക്കും അങ്ങനെക്കെ ഞാൻ പറയും അവരും ഇതൊ ക്കെ തന്നെ ചെയത് നമ്മളൊന്ന് ചെയ്ത് നോ ക്കന്ന് പറഞ്ഞ് ചെയ്ത് നോക്കി ഇപ്പം തോക്കിയെ ഇപ്പം മാസത്തി ഒരിക്കലാണോ തേച്ചു കൊടുത്താ മതി നല്ലെ ആഹ് നല്ലായായിട്ട് പോയി അതെനിക്ക് ഒരു അനുഭവമുള്ളതാ ഇ സൗന്ദര്യം വർദ്ധിക്കൂ എന്നൊന്നും എനിക്കത് അറിയത്തില്ല താരൻ പോയത് കറക്റ്റ് കാര്യം ആഹ്
താരൻ ഉണ്ടെങ്കിലേ മുടികോഴിച്ചിലും
ആഹ് ഭയങ്കര മുടകൊഴിച്ചില മുടികൊഴിച്ചില് ഈ വിയർക്കുമ്പോഴെല്ലാം അങ്ങ് ചൊറിച്ചില് വരും
ആഹ് ചൊറിച്ചിലോ എല്ലാം വരും അവന്റെ മോൾടെ മുടി എല്ലാം കട്ടിള്ള മുടിയായിരി ഒക്കപ്പോയി
എല്ലാം പോകും അതാണ് താരൻ കെറിപ്പോയ പ്പോകും അന്നിട്ടി ഈ വിയർക്കുമ്പോഴും അന്ന
ആഹ് ഞാൻ ഡോക്ടറെ ഒക്കെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോ ടാബ് തന്നു പിന്നെ എന്താ വൈറ്റമിൻ ഡി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ രണ്ടായിരം രൂപ എല്ല ടെസ്റ്റും കൂടെ രണ്ടായിരത്തിന്റെ മേളിലായി
ആന്ന് ആന്ന് ഈ സ്കിന്നിൻന്റെ ഡോക്ടറെ കണുമ്പോ നല്ല പൈസയാകും
ഉം നല്ല പൈസയാ മരുന്നിന്നും ഇത് മാത്രട്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി
ഉം ഉം ഉം
വിറ്റാമിൻ ഡി കുറവാന്ന് പറഞ്ഞു ആറുമാസം വിറ്റാമിൻ ഡിന്റെ ഗുളിക കഴിച്ചു
വൈ വൈറ്റമിൻ ഈടെ ഗുളിക കൊടുക്കും. മോൾക്കും അങ്ങനെ വൈറ്റമിൻ ഈടെ ഗുളികയൊക്കെ കൊടുത്തായിരുന്നു.
അങ്ങനെ അയില് അന്നിട്ട് മുടിയൊന്നും വന്നിട്ടില്ല.
ഗുളികയൊന്നും കഴിക്കത്തില്ല രണ്ടു ദിവസം കഴിക്കും പിന്നെ അതവിടെ ഇരിക്കുന്ന കാണാം.
ആഹ് മടിയാല്ലേ ഉം ഇവിടെയിണ്ട് അന്ന് ആഹ് ഇവിടേണ്ട് അതുപോലെ വൈ വൈറ്റമിന്റെ ടാബ്‌ലറ്റ് കൊണ്ടന്ന് വെച്ചത്
ആഹ് വൈറ്റമിൻ ഈടെ ടാബ്‌ലറ്റ് ആഹ് എല്ലാവർക്കും കഴിക്കാം വൈറ്റമിൻ ഈയുടെ ടാബ്‌ലറ്റിന് നല്ല വിലയുമാണ് ഉം അങ്ങനെ ഇതുപോലെ പോയി ഡോക്ടറെ കണ്ട് ഷാംമ്പൂ ഒക്കെ മേടിച്ച് എന്നിട്ടൊന്നും മാറിയില്ല. ഷാമ്പൂ ഒക്കെ മേടിച്ചിട്ടും നമ്മള് തല പിടിച്ച് നോ അന്നേരൊക്കെ അവര് പോകും പിന്നെ ഷാമ്പൂ എന്നും നമ്മള് ഇടുന്നതല്ലല്ലോപക്ഷെ എനിക്ക് ഈ കറ്റാർവാഴ തേച്ചതിന് ശേഷം നല്ലനുഭവാ അത് അത് ഞാനത് പലരോടും പറയും ആഹ് നമ്മള് നമ്മുടെ വീട്ടില് കറ്റാർ വാഴ ഉണ്ടെങ്കി
അതിന്റെ മുള്ളൊക്കെ കളഞ്ഞ് തോടൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ അടിക്കാലേ ഉം അന്നിട്ട് കൊറച്ചു സമയം പിടിച്ച് വെച്ചിട്ട് പിന്നെ കുളിക്കല്ലേ തേച്ചു പിടിച്ചിട്ട്
ആഹ് ഒരരമണിക്കൂർ പിടിച്ച് വെക്കണം ആഹ് തലേൽ ഇങ്ങനെ ചെയ്തിട്ട് കുളിച്ചു കഴിഞ്ഞാ മതി മുടിയ്ക്കും നല്ലൊരു എന്താ പറയുന്നെ ഇതേ ആഹ് മുടിയും ആഹ് സോഫ്റ്റ് ആയിട്ടിരിക്കും സുഖമാണ് ഇനി ചെയ്തു നോക്ക് എന്താ
കറ്റാർവാഴ മുഖത്ത് തേച്ചിട്ട് കഴുകി കഴിഞ്ഞാലും നമുക്കാ ഒരു ഫീൽ വരും.
ചെയ്യുന്നത്. നമ്മള് പപ്പായൊക്കെ മുഖത്തൊക്കെ തേക്കും. അങ്ങനൊക്കെ ചെയ്യും.
ഉം ഉം പപ്പായ തേക്കും. തക്കാളി
ആഹ് തക്കാളി പിന്നെ എന്തോ കാ തേനോ കാപ്പി പഞ്ചസാരയൊക്കെ ഇട്ട്
ഉം ഉം
തേച്ച നല്ലേയാന്ന് പറയും പക്ഷെ നമ്മുടെ വീട്ടിൽ പപ്പായ ഉണ്ടായോണ്ട് പപ്പായ തിന്നിട്ട് ബാക്കിയുള്ളത് മുഖത്തു തന്നെ തേക്കും.
ആഹ് അതെ പഴം അങ്ങനെ അതൊക്കെ ഞാനും ആദ്യം ഒക്കെ തേക്കുവായിരുന്നു. ഇപ്പ മടിയാ.
ആഹ് സത്യാണ്ആദ്യ ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ആണ് തേക്കാൻഅല്ലു
ഇൻട്രസ്റ്റ് വര
അല്ലേലും പെൺകൊച്ചുങ്ങളുള്ള അമ്മമാരാഅവര് തന്നെ കൊണ്ടു തരും. അമ്മ ഇത് തേര് പറഞ്ഞ്. ആഹ് ഒരു എന്റെ മോള് ഇതുപോലെ എന്തു ഉണ്ടാക്കിയാലും അമ്മ ഇത് തേരന്നും പറഞ്ഞു കൊണ്ട് തരും. ആഹ് പിന്നെ.
ആഹ് എന്തെങ്കിലുമൊക്കെ ചില സമയത്ത് എന്റെ പോലെ തന്നെ മടിയാ. ഉം ഈ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കാണാം.
ആഹ് ഹാ കാപ്പിപൊടി
എന്താറിയില്ലേ അവര് കാണുന്ന ഉണ്ടാ മോൾ ഉണ്ടാക്കുന്ന കാണാം. കാപ്പിപ്പൊടീം പിന്നകത്തേക്ക് എന്താ കൂട്ടുന്നെ.
ആഹ് മോളും പറയുന്ന കേക്കാം. അവര് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നോക്കുന്നതാണ്. ആഹ് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി നല്ലതാന്ന് പറയും. സൗന്ദര്യം വർദ്ധിക്കാൻ നല്ലെയാന്നൊക്കെ പറഞ്ഞിട്ട് കാപ്പിപ്പൊടിക്കാത്ത് വേറെന്തൊക്കെയോ ചേർത്ത് അവരിട്ടേന്റെ ബാക്കിയുള്ളത് നമുക്കും കൊണ്ട തരും.
ആഹ് അങ്ങനെ തന്നെ ഗ്രേവി പരുവായിട്ട്.
ആഹ് ഗ്രേവി പരുവമായിട്ട് തേച്ച് പിടിപ്പിക്കും. കറക്റ്റ് അത് തേക്കുന്നേൻ്റെ അന്നായിരിക്കും നമ്മുടെ വീട്ടിൽ ഇതുവരെ പ്രതീക്ഷിക്കാ
ശരിയാണ്. അപ്പൊ എന്നിട്ട് പിന്നെ ഇത് കളയാൻ പോവല്. ഇവര എന്തത് ഡോറ് തുറക്കാത്തെ.
ടെ മുമ്പിലോട്ട് പോകാനും മടി ഓ ഒരിക്കെ നമുക്ക് ഒരു ദിവസം നമ്മള് ബീറ്റ്റൂട്ടൊക്കെ ബീറ്റ്റൂട്ടിന്റെ ഒരു ഫേഷ്യേല് വെടിച്ചോണ്ട് വന്ന്
ശരിയെന്നാ
ന്നാ ശരിയാന്നാ എന്ത പത്തു മിനുറ്റായി